ഹലോ ആഹ് ആഹ് കേൾക്കുന്നുണ്ട്
ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ആ ഞാന് കൊറച്ച് തിരക്കിക്കെര് ന്നു കുട്ടികളുടെ കാര്യൊക്കൊയിട്ട്
ആ അതാണ് ഞാനും ഞാനിപ്പോ എന്താ വിളിക്കണന്ന്ഓർക്കും ഞാനും തിരക്കിലായി
ആഹ് വർക്കൊക്കെണ്ടൊപ്പോ സ്റ്റിച്ചിങ്ങില്
പിന്നെ ഇണ്ടെയ് പെരുന്നാളല്ലേ അയി ന്റെ തിരക്കിലാണ്
അതെ എന്തൊക്കെ സ്റ്റിച്ചെയ്യും
എല്ലാം ചെയ്യും ഉ ആണുങ്ങൾതൊന്നും എടുക്കാറില്ല ഷർട്ട് പാന്റ്ന്നും എടുക്കാറില്ല സ്ത്രീ ലേഡീസിന്റെ തെല്ലാം ചെയ്യും
അതെ യൂണിഫോംസ് ഒ- ചെയ്യോ ആ കുട്ടികളുടെ യൂണി ഫോമെല്ലാം ചെയ്യൂല്ലേ ബോയ്സിന്റേം ഗേൾസിന്റെയും ചെയ്യും ആ ആ അപ്പൊ അതൊക്കെ എങ്ങനെയാ നമ്മള് ഫീസ് അതിന്റെ ഒരു റേറ്റ് ഒക്കെ എങ്ങനെയാ വാങ്ങിക്കാ
അ കുട്ടികളുടെ സൈസിനനുസരിച്ച് പ്പ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോം ഉ ഒരേ ഇതന്നെ വല്ല്യാ കുട്ടികളുടെതൊക്കെ ആകുമ്പോ അങ്ങനെ
ആ ആ അതിനനുസരിച്ച്ല്ലേ സൈസിന് അനുസരിച്ച് റേറ്റ്ല് വ്യത്യാസം ഒക്കെ വരും. ല്ലേ ആ ആ ചുരിദാർ എല്ലാം ചുരിദാർ അടിക്കോ അമ്പർലയും നോർമൽ ഒക്കെ ചെയ്യോ.
പിന്നെ എല്ലാം തയ്ക്കും.
അനാൽ കട്ടും അടിക്കും അല്ലേ? ഞാനും കുറച്ച് ഇതേപോലെ ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചു പക്ഷേ സ്റ്റിച്ച് ചെയ്യില്ല. സ്റ്റിച്ച് ചെയ്യല്ല ടൈം ഇല്ല അപ്പൊ അത് കാരണം കൊണ്ട് ചെയ്യാന് അതില് നിൽക്കല് ഇല്ല്യ
ആ ആവുമ്പോ
നമ്മുക്ക് തിരക്കന്നെ ആയിരിക്കും പിള്ളേരൊക്കെ പിന്നെ സമയം ഉണ്ടാക്കി ഇങ്ങോട്ട് ഇരിക്കാന്നള്ളു
ആ നോർമൽ മെഷീനാ യൂസ് ചെയ്യണത്.?
ആ ആ സാധാ അല്ല അതിന്റെ കൂടിയത് ഹൈസ്പീഡ്.
ജോക്കിടാ
ആ ആ അതെ അതെ അവിടെ ഏതാ നിൻ്റെ
ഏ സാധാ മെഷീനാണ്. ഇതില് എനിക്ക അത്ര അധികം അറിയില്ല.
അതെ എന്നിട്ട് ആ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ട് ഇപ്പ എങ്ങനെ നിന്റത്തൊക്കെ തയ്ക്കൂലേ
ആ എൻ്റെത് തയ്ക്കും അതല്ലാതെ പിന്നെ പൊറത്തുകാരുടെയും തയ്ച്ചു കൊടുക്കാനുള്ള ധൈര്യായിട്ട് ഇല്ലാ.
എങ്കിലും നമുക്ക് നമ്മള് തയിച്ച് എടുക്കാലോ
ആ വർക്ക് ചെയ്യും ആര്യ വർക്ക് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യും.
ചെയ്യോ.
ആ പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് എംബ്രോയിഡറി
ആ ആ
ക്കെ ചെയ്യും വേറെ ഒന്നും ചെയ്ല്ല്യാ പുറത്ത് ഇങ്ങനെ വെഡിങ് വർക്കിനൊക്കെ ചെയ് കൊടുക്കലിണ്ടായിരുന്നു പിന്നെ മക്കള് കുറച്ച് കൂടി ഒന്നു ആയപ്പോ ചെറുതീന്ന് കുറച്ച് വലുതായപ്പോ ഒട്ടും പറ്റാണ്ടായി അപ്പൊ പിന്നെ ഞാനത് നിർ
അതെ ആ- അങ്ങനെ ആ അത് എങ്ങനെയാ നമ്മള് ബ്രൈഡിന്റെ ബ്ലൗസിനൊക്കെ
ആ ബ്രൈഡിന്റെ പിന്നെ അതല്ലാതെ ബ്രൈഡിന്റെ കൂടെള്ള ഇണ്ടല്ലോ. പ്പ ഒരേ പോലത്തൊക്കെ വെച്ചിട്ട് ആ ആ കുട്ടികൾ ആ ആ അപ്പൊ അവർ ക്കൊക്കെ ചെയ്യായിരുന്നു
ഗ്രും റ്റു ബി ഒക്കണ്ട് അല്ലേ ബ്രൈഡ് റ്റു ബി ആ
അപ്പൊ അവർക്ക് വേണ്ട ഒരേ പോലത്തെ ഇതില് വർക്ക്ക്കൊക്കേ ചെയ്ത് സ്റ്റിച്ചിങ് അപ്പൊ ചെയ്തിരുന്നത് പൊറത്ത് കൊണ്ടുപോയി ചെയ്യും ആ വർക്ക് ഞാന് ഹാൻഡ് വർക്ക് ഒക്കെ ഉള്ളതൊക്കെ ഒക്കെ ഞാൻ തന്നെ ചെയ്യും
ഒത്തിരി നേരം ഇരിക്കണ്ടേ അതിന്?
ടൈം എടുക്കും നമുക്ക് ഇരുന്ന് ബാക്ക് പെയിൻ ഒക്കെ വരും അത്യാവശ്യം
എത്രാ മേടിക്കാ.?
ഒരു ബ്ലൗസിന് നമ്മള് അത്യാവശ്യം വർക്കണ്ടെങ്കിൽ. അതിന് അയ്യായിരം ആറക്ക മേടിക്കും. അതെല്ല ചെറുതായിട്ടൊക്കെയാണെന്നുണ്ടെങ്കില് ആയിരം രണ്ടായിരം അങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക്പ്പ വിജയം ഉള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ പൈസൊന്നും മേടിക്കില്ല പുറത്തുന്ന് വരുന്ന വർക്കിനെ നമ്മള് കൂടുതല് അങ്ങനെ ചെയ്യുള്ളൂ പിന്നെ സാരില ചെറിയ ചെറിയ വർക്കുകളൊക്കെ ആണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ അങ്ങനൊക്കെ ചെയ്തു കൊടുക്കും
എന്താണ് പ്പൊ അത അവര് വർക്ക് കാണിച്ചു തരുവോ ഇത്ഈ ഡിസൈൻ അവര് കാണ
ഡിസ് കാണിച്ചു തരും ഉം
ആഹ
പിന്നെ മെഹന്തി ഇടാനൊക്കെ പോവും ഇപ്പൊ പോക്കില്ല.
ആഹ
ആ ഒരു ടൈമിലൊക്കെ പോയിരുന്നു. അപ്പൊ അത്യാവശ്യം നമുക്ക് ഏ ചെയ്യാൻ പറ്റുവായിരുന്നു. ഇപ്പോ ആ ഇപ്പ പിന്നെ അതിനൊന്നും നമുക്ക് കുട്ടികളെ നിർത്തി പോവാൻ പറ്റാത്ത കൊണ്ട് അത്യാവശ്യം ടൈം എടുക്ക ക യങ്ങളല്ല അതല്ല
ഒരു ബ്ലൗസ് ഒക്കെ അത് ചെയ്യന്നുണ്ടെങ്കില് എത്ര ദിവസം പിടിക്കും. ഒരു ബ്ലൗസക്കെ റെഡി ആക്കി കൊടുക്കണങ്കിൽ എത്ര ദിവസം കൂടി
അത് അവരുടെ ടൈം പറയുന്ന പോലെ ഇരിക്കും. അപ്പൊ നമ്മളോട് പറയാണ് ഞാൻ എനിക്ക് രണ്ടു ദിവസത്തിനുള്ളിൽ വേണന്ന് പറയയാണ നമ്മ രണ്ടു ദിവസത്തിനുള്ളിലെല്ലാം തീർക്കും. നമുക്ക് സമയ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ച്ച് പതിയെ ചെയ്തു കൊടുക്കും.
ആഹ
എന്നാ ഒരുപാട് ആ അവര് പറയുന്ന ടൈമിലേക്ക് വല്ലാണ്ട് വൈകിക്കില്ല. എന്നാ നമുക്കൊരു ടൈം കിട്ടുല്ലോ അല്ല അവര് പെട്ടെന്ന് തെരക്ക് പറയാണെങ്കിൽ നമ്മള് പെട്ടെന്ന് ചെയ്ത് തീർത്ത കൊടുക്കും.
കോയ്സ് പഠിച്ചാനങ്ങനെ ഫ്രീ
ഞാന് കോഴ്സ് പഠിച്ചതിന് ഒരു ലക്ഷം രൂപയായി. ആഹ അത് ഞാൻ എറണാകുളത്ത് പോയിട്ട് പഠിച്ചതാ.
ആഹ
അപ്പോൾ അത് കാരണം കൊണ്ട് പോക്ക് വരവും പിന്നെ നമ്മൾ പഠി ഫീസും എല്ലാം കൂടിട്ട്
ആഹ
അങ്ങനെ അത്രെ
എത്ര എത്ര മന്ത് പോയി.
വൺ ആ വൺ ഇയറിൻന്റെ പിന്നെ ഞാന് എം ഒരു യൂണിറ്റിലേക്ക് ഒരു എക്സ്പീരിയൻസ് അങ്ങനെയായിട്ട് കേറി ജോബിന് ഉം പിന്നെ അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് വേറെ ഒരു കോഴ്സും ഉണ്ടായിരുന്നു അതും പഠിച്ചു.
ആഹാ
ചുന്നുള്ളൂ ജോലി ഇതുവരെയ പിന്നെ വീട്ടിലിരുന്നിട്ടാണെങ്കിൽ ഇതിനൊന്നിനും പിന്നെ ടൈം കിട്ട
അല്ലെ അതിന്റെ കൂടെ ത്തന്നെ സ്റ്റിച്ചിങ്ങും കാര്യമായിട്ട് നോക്കി. ണെങ്കിൽ സ്റ്റിച്ച് നമ്മൾ ചെയ അല്ലെ അത് അത് പഠിപ്പിക്കുന്നില്ല ഫാഷൻ ഡി
എല്ലാം പഠിപ്പിക്കുന്നുണ്ട് നമ്മള് പിന്നെ അതിന്
ഫോകസ് ചെയ്തിട്ടില്ല. ആഹ ശരിക്ക് അധികം ഈ ആര്യയവർക്ക് കാണോ അവര് ഫോക്കസ് ചെയ്ത്
ആര്യവർക്കും എംബ്രോയിഡറിയും പെയിന്റിങ്ങും പിന്നെ നമുക്കതല്ലാതെ ഡ്രോയിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു.
ആഹെ മെഹന്ദിയ ഒക്കെ അയിൽ പെട്ടത
അല്ലല്ല മെഹന്ദതി അല്ലാതെ ഞാന് പഠി ചെ ചെയ്തതാ പിന്നെ പോയി, പോയി പോയെ.
ആ ആ അങ്ങനെപ്പൊ കല്യാണ പുതിയണ്ണിനൊക്കെ അങ്ങനെ ഇട്ടോടുത്ത
ആഹ് ഇപ്പൊ പോക്കില്ല. ഇപ്പൊ ഒരു അട് ഈ അടുത്ത് വീടിന്റെ അടുത്തൊരു കുട്ടിക്ക് വന്നിരുന്നു അപ്പൊ അങ്ങനെ പോയിട്ടുണ്ട്
ആഹ് ശരി അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോയാ നല്ല ഒരു ജോബാണ്ല്ലേ.
ആ അത് നല്ലൊരു, നമുക്ക് പിന്നെ വീട്ടാ ആ ന്നെ നമുക്ക് ലേഡീസിനെ വീട്ട് ട്ടിലിരുന്നിട്ടാവുമ്പോ ചെയ്യാനും എളുപ്പാണ്. ഇപ്പ പഠിപ്പിക്കുന്ന ഒരുപാട് കോഴ്സുകള്ണ്ടല്ലോ. ന്തീ
അതെ, അതെ ആം.
അതില് വ പ ഇഷ്ടം ഇൻട്രസ്റ്റ്ണ്ട് എന്നണ്ടെങ്കില് നമുക്ക് അതൊക്കെ പഠിക്കാൻ പറ്റും. ആഹ് അങ്ങനെ. പിന്നെ ഈ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോ എത്രയാ റേറ്റ് മേടിക്ക? എവിടെക്ക ഒരു ഉം ഇരുന്നൂറ്റമ്പത്, മുന്നൂറൊക്കെയാണ്.
ആഹ് ഇരുന്നൂറ്റമ്പതാ ബ്ലൗസിന്. ആ ചു ആ ആ ഇരുന്നൂറ്റമ്പത്, ചുരിദാർനെത്രയ മേ അവിടെയ
ചുരിദാറിന് ഇവിടെ ലൈനിങ് ഇല്ലാത്തതിന് ആ പാന്റും ടോപ്പായിട്ട് നോർമലിന് അറ്നൂറ് റൂപണ്ട്. ആഹ് ലൈനിങ് വെച്ചയിനെലും കൂടും. ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടേ, അപ്പ അറ് ആ
ആ ഞാനിന്ന് മുന്നൂറ്റമ്പത് നാന്നൂറ് രൂപക്കൊക്കെയാണ് ലൈനിങ് വെച്ചിട്ട് തയ്ച്ചൊടുക്കണെ.
മുന്നൂറ്റി അമ്പതോ?
മുന്നൂറ്റി അമ്പത്. ഉം ലൈനിങ്ണ്ടായിട്ട്. പിന്നെ നമ്മള് പൊറത്ത് കടെ ഷോ പ്പിലൊക്കെ നനൂറ്റിസംതി അഞ്ഞൂറ് രൂപെക്കെണ്ട്. ഞാൻ വീട്ടിലിരുന്നി പിന്നെ നമ്മുടെടെ വീടിന്റെ അടുത്തുള്ളവരൊക്കെല്ല കൊണ്ടത്തരണെ, അപ്പൊ ആ അങ്ങനെ പ്പ ക്യാഷ്ള്ള ടീംമ്മാണി കൊർച്ച് കൂടുതലും പറയും. പാവങ്ങളാണെന്നുണ്ടെങ്കില്, ആ, കൊർച്ച് കൺസെഷൻ കൊടുത്തിട്ട് മുന്നൂറ്റി അമ്പത് ക്കെ ജോലിക്കാരൊക്കെയാ, ആ ണ്ടെ ഇപ്പൊ പെരുന്നാളി ഞാൻപ്പ ഒന്ന് കൊറച്ചേരം ഒന്ന് ണ്ട്, ണ്ട് ആഹ് ഞാന് രണ്ട് ചുരിദാറ് അല്ലല്ല ഞാനൊ തന്നെ പടിച്ചതാ. പോയിട്ടൊന്നുല്ല എവിടേം. ഉം.
അപ്പൊങ ആ ഇതുപോലെരു കോഴ്സും കൂടി എടുക്കാണെങ്കില് ഉം വർക്കുകള് ചെയ്ത് കൊടുത്താലും
നല്ലതായിരുന്നു. ഉം ഞാനേ പത്താം ക്ലാസ് പഠിച്ചിരുന്ന സമയത്ത് നമുക്ക് രണ്ടു മാസം വെക്കേഷന് ഉണ്ടാവല്ലോ അപ്പ എന്നോട് എന്റെ ഫ്രണ്ട് പറഞ്ഞ് അവടെ അടുത്ത് ഇങ്ങനെണ്ട് നമുക്ക് പോയാലോ ഇന്ന് അവളിങ്ങനെ പറഞ്ഞോ അപ്പൊ എനിക്ക് പേ ഞാൻ പറഞ്ഞു ചവിട്ടാം പോലും അറിയില്ല മെഷീന് എന്നറഞ്ഞ് അതൊക്കെ ശെരിയാവുംന്ന് പറഞ്ഞ്. അങ്ങനെ പോയതാ ഞാന് അപ്പൊ അവിടെ പോയിട്ടാണ് ഇപ്പ ക്ലാസ്സ് കഴിഞ്ഞ് അതില് രണ്ട് മാസത്തി പ്ലസ് വണ്ണിന്റെ ക്ലാസ്സ് തുടങ്ങുല്ലോ.
ആഹ് ആഹ് അപ്പൊ
അപ്പ അങ്ങനെ അന്ന് നൂറ് രൂപയുംങ്ങാണ്ട് അത്രേ ഫീസൊള്ളൂ. അങ്ങനെണ് അവിടെ പോയിട്ട് ട്ടാണ് ചവിട്ടാം പഠിച്ചത്, പിന്നെ അവരിങ്ങനെ പഠിപ്പിച്ച് തരും. ഒര് അ ഒരു രണ്ടു മാസത്തില് ക ആ രണ്ട് മാസ ആ രണ്ടു മാസത്തിൽ പോയിട്ടൊന്നുംല്ല. ഞാനീ അധികം ക്ലാസ്സിനൊന്നും പോയിട്ടില്ല പക്ഷെ അവര് പറഞ്ഞ് തരുമ്പോ പെട്ട ന്ന് നമുക്കങ്ങനൊരു വാസന ഉള്ളതോണ്ടാവും പെ ട്ടെന്ന് മനസ്സിലായിട്ടുണ്ടേ. ആ പഠി ച്ച് അങ്ങനെ കൊർച്ച് സമയം ആ ക്ലാസിന് പോയിട്ടുണ്ട് അതൊക്കെ പിന്നെ ഞാൻ മറന്നു. ട്ടോ പിന്നെ പ്ലസ് പ്ലസ്വൺ ക്ലാസ് തുടങ്ങി പിന്നെ മക്കളൊക്കെ ആയിന്റെ ശേഷം ഇപ്പൊ ഫോണൊക്കെ വന്നീന്റെ ശേഷം നാനി ഇങ്ങനെ അതിനൊരു അ ന്നര ഐഡിയ കിട്ടിയാലോ ആ ആഹ അതെ അതെ ആഹ് പിന്നെ പിന്നെ ഞാൻ ഒറ്റങ്ങ പഠിച്ചതാ
ആ് പിന്നെ നമ്മളടേതായ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് ചെയ്ത് വരുമ്പോ പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് സാവും ചെയ്യാന്നുള്ളത്
ആഹ് പിന്നെ അങ്ങനെന്ന തന്നെ പഠിച്ചു എങ്കിലും എന്താ നമ്മളെ വീട്ടിലിരുന്നി് എന്തെങ്കിലും ഒരു വരുമാനം എപ്പോഴൊന്നും തയ്ക്കാൻ കിട്ടിയിട്ടില്ലങ്ക ക്കിലും വല്ല പോയും ഒരു ചരിദാർ കി ട്ടുബോ ഞാൻഓ ർക്കും ആരും ഇത് വെറതെ കൊണ്ട
അതെ വെറുതെ നമുക്കിപ്പോൊ ഇരുന്നൂറ്റി അമ്പത് രൂപയാണെങ്കിലും നമ്മുടെ
ആഹ അതെ അതെ നമ്മുടെ ആവശ്യകത ആഹ പിന്നെ നല്ലൊരു കാര്യാണ് എനിക്ക് വല്ലാതെയൊന്ന് കി ട്ട കിട്ടൂല എന്താ അപ്പന്നാലും ഞൻ അതിൽ ഹാപ്പിയാണ് അത്ര മതി അതെങ്കിലും കിട്ടു ണ്ടല്ലോ അങ്ങനെ വരുമാനംല്ലത്തവരു ഉണ്ടല്ലോൊന്നൊ ക്കെ ആലോചിക്ക
അതെ അതാണ്
ആഹ ആഹ